ആഹ് എന്നാ വേണ്ട്
ആഹ് എന്നാ വിശേഷം
ആഹ് സുഖായിട്ടിരിക്കുന്നു അവിടെയോ
ആഹ് ഇവിടെ സുഖായിട്ടിരിക്കുന്നു നടുക്കുയിരുന്നു
ചുമ്മാ ഇങ്ങനെ ഇരിക്ക വാരുന്നു
ആണാ എല്ലാം കഴിഞ്ഞോ ഫുഡൊക്കെ കഴിഞ്ഞോ
ഫുഡ് കഴിച്ചില്ല കഴിക്കണം പത്തുമണിയൊക്കെ ആവുമ്പോത്തേക്കും
ഒമ്പതര കഴിഞ്ഞല്ലോ
ആ ഒമ്പതിര കഴിഞ്ഞ് പത്തൊക്കെയ ആവും ഇവിടെ കഴിക്കുമ്പോ
ആണ ഉറങ്ങുന്നേ എപ്പം
പത്ത് പത്തരാവുമ്പോ ഉറങ്ങും കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ കിടന്നുറങ്ങും
അന്നേരള്ളൂ അല്ലേ
ആ അവിടെയോ കഴുപ്പൊക്കെ കഴിഞ്ഞോ ആ ഇനിപ്പോ ഉറങ്ങാൻ പോവായിരിക്കും അല്ലേ
ഇനി ഇപ്പല്ല ഒരു പത്തര പതിനൊന്നൊക്കെ ആവും
ആ വിടെ നേരത്തെ ഫുഡ് കഴിക്കോ
ആ ഇവിടെ
ആണോ
പിന്നെത്ര നേരം നിൽക്കേണ്ട കാര്യ ഇല്ലല്ലോ
ആ അതെ
പിന്നെ പാടേയ് കിടക്കാവല്ലോ നേരത്തെ കിടക്കേല താമസിച്ചേള്ളു ഇവരു പിന്നെ നേരത്തെ കഴിച്ചേക്കും
ആണോ മഴ ഇന്ന് പെയ്തില്ല
അ ആ നല്ല ചൂടാല്ലേ
ആ ചൂടുണ്ട് പെയ്താലും ചൂട് കൂടത്തേ ഉള്ളല്ലോ
ആ അതെ അതെ അതെ മ് മ് പിന്നെ
പിന്നെ വേറൊന്നുല്ല ഇങ്ങനെ പോകുന്നു
മ് ചോറാണോ
ആ ചോറാ അവിടെ എന്താ ചപ്പാത്തിയാണോ
ആ ഇവിടെ ഇന്ന് ഇടിയപ്പം
ആ വൈട്ടത്തേക്കങ്ങനെ അത് അങ്ങനെ കഴിച്ച പ്രശ്ന ഇല്ല
ഇല്ല വൈട്ട് രാവിലെ അന്നേരം ഇടിയപ്പത്തിനുണ്ടാക്കീട്ട് ബാക്കി മാവ്ടുത്ത് വെച്ച് വൈകിട്ടയ്ന് വീശി കൊറച്ചുണ്ടാക്കിട്ട് ബാക്കി എടുത്ത് എടുത്ത് വെക്കും പിന്നെ ചപ്പാത്തിക്കാണേ നമ്മൾ പരത്തി ഫ്രിഡ്ജിൽ വെച്ചേക്കും വൈട്ട് ചൂടും
ആ
ആ ഇവിടെ അപ്പോ മീൻ കൂടുതലും ചോറങ്ങനെ വേണ്ട വൈകിട്ട്
ആണോ
ആ എന്തെങ്കിലുമൊക്കെങ്ങനെ എന്തേലൊക്കെ ഇപ്പ ഞാനപ്പ പിന്നെ ഡയറ്റിങ് ആ ഡറ്റിങ് ആയോണ്ട് ഏഴ് മണി എന്തെങ്കിലും കഴിച്ചിട്ട് പാടെയിരിക്കും ചോറൊന്നും എനിക്കും വേണ്ട
ആ
ചോറ് കുറവാ ആ ചോറ് ഒരു ഗ്ലാസ് ചോറ് വീട്ടി വെക്ക്ന്നെ ഒരു കു എത്ര നാലഞ്ച് പേരുണ്ട് അത് മതി ഇവിടെ എന്റെ ഹസ്ബന്ഡ് ചോറുണ്ണേല്ല വെയ് ഉണ്ണത്തേ ഇല്ല എപ്പഴും അപ്പം
ആണോ
ഒരു ഗ്ലാസ് കുഞ്ഞ് നമ്മൾ ച ചായ വെക്ക്ന്ന കലവില്ലേ ആ ചായക്കല ത്തിലാ വെക്കുന്നത് ഒരു ഗ്ലാസ് അരി ഒറ്റ ഗ്ലാസ് ആരും വിശ്വസിക്കേല്ല ഒറ്റ ചെറു സ്റ്റീൽ ഗ്ലാസ് അരി. അത് മിനിഞാന്ന് വെച്ച ഇപ്പഴും ഇരിക്കുന്നു.
അയ്യോ അങ്ങനെ അയ്യോ ഇവിടാണെങ്കില് നാ അതികള നാല് നാഴി അരിയിട്ട് വെക്കും ആക മൂന്നു പേരും.
ഒരു കിലോ അരി മേടി ച്ചെങ്കില് നമക്ക് പത്തിരുപതുസത്തേക്ക് ഇരുപത് ഇരുപത്തഞ്ചിസത്തേക്കക്കെ ഒ
അയ്യോ ഇവിടെ ഒരു കിലോയ ഒരു ദിവസം ഇടുന്നത് പക്ഷെ അന്ന് കഴിച്ചു കഴിയ ല്ല പിന്നെ പിറ്റെസം കൂടെ രാവിലെ കഴിച്ചു കഴിയുമ്പോ തീരും ഇവിടെ ചോറ് മതി.
ആഹ് ഇവിടെ ചോറ് വേണ്ട ചോറ് വേണ്ടാന്ന് വെച്ചാ നിർബന്ധല്ല പിള്ളേർക്കാണല് അപ്പം മതി. ഹസ്ബന്റ് പിന്നെ ചോറ് ഉണ്ണത്തേ ഇല്ല എന്നും അപ്പവാ. വൈട്ടും വന്ന അപ്പം പിന്നെ ഉച്ചയ്ക്ക് പണിയാൻ പോകുമ്പോ ഉച്ചയ്ക്ക് അപ്പം കൊണ്ടോവും ചോറുണ്ണേല. പിന്ന വൈട്ടും അ അപ്പ. നമുക്ക് ചോറ് വേണ്ട ചോറുണ്ണത്തേ ഇല്ല. തടി വെക്കും വെയിറ്റ് കൂടും ജോലി ചെയ്യാൻ പാടാ അങ്ങനെയും പറഞ്ഞോണ്ട്.
അപ്പൊ വണ്ണം കാണത്തില്ലല്ലോ ഒട്ടും.
വണ്ണോണ്ട് നല്ല വണ്ണോണ്ട്.
ഏഹ് പിന്നെ അതുകൊണ്ടായിരിക്കും ചെലപ്പം ചോറുണ്ണാത്തെ.
സംഭവം ചോറൊക്കെണ്ടിട്ട് പണിയാൻ കേയറ്പ പെയിന്റിംങ് പണിയാ. ഇപ്പൊങ്ങനെ കേറുമ്പോ ഭയങ്കര പാടാന്ന് പറയും. ആഹ് അതുകൊണ്ട് ചോറ് വേണ്ട. വണ്ണ നല്ല അത്യാവശ്യത്തിന് വണ്ണവൊണ്ട് നല്ല വണ്ണവുണ്ട്.
ഓ അങ്ങനെ അതു കൊണ്ടായിരിക്കും.
അഹ് അതുകൊണ്ടല്ല പണ്ടുമോല അങ്ങനെയാ ഇവിടുത്തെ പാരമ്പര്യം അങ്ങനെയാ. അവർക്കെല്ലാം അപ്പം മതി അപ്പത്തിന്റെ ആൾക്കാരാ ചെലപ്പോ നമ്മള് രാവിലെ ഉണ്ടാക്കുന്ന വൈകിട്ട് കാണും. ആഹ് ഇല്ലെങ്കിലും വൈട്ട് എന്തേന് ആഹ് ഇല്ലേല് ചപ്പാത്തിയൊ എന്തേലും മേടിക്കും. ഇല്ല ഉണ്ടാക്ക വൈട്ട് ഉണ്ടാക്കുകല്ലേ രാവിലത്തെ എന്തേലും കൊടുക്കുള്ളൂ.
ആഹ്
ജ് പേറ്റി പരത്തിയൊക്കെയാണ് ചപ്പാത്തിയാണേ ലെ.
ആഹ് അതും കൊണ്ടല്ലേ.
ആഹ് അതുകൊണ്ടാ.
ആഹ്
ചോറ് ചോറ്ണന്ന് ആണ അവിടെപ്പ രാവിലെ അപ്പ ഉണ്ടാക്കല്ലേ.
ആഹ് ഇവിടെ അപ്പ രാവിലെ ഉണ്ടാക്കിയ ആ സ്നാക്സ് ഉണ്ടാക്കിയാലും ഇവിടെ ചോറ് വേണം. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ് കുറച്ച്. റച്ചഴിയുമ്പോ ചോറുണ്ണും അങ്ങനെയാ.
ആ അങ്ങനെയാണോ രാവിലെയക്കെയോ.
ആഹ് അതെ. രാവിലെയൊക്കെ അങ്ങനെയ ആഹ്.
ആഹ് അങ്ങനെയല്ലേ.
അതെ.
ആ അതുകൊണ്ട് അതുകൊണ്ട് ഒത്തിരി പണില്ല അതൊണ്ട് ചോറ് വെച്ചാ ചോറും കറിയും വെച്ചാ പിന്നെ അത് മതിയല്ലോ.
ആ മതി.
അ, അ, അ
അത് കൊണ്ട് രാവിലെ വെച്ച് കഴിഞ്ഞാ വൈകുന്നേരം വരെ.
ഉം ഞങ്ങക്ക് അങ്ങനെയല്ല രാവിലെ അപ്പം വൈകിട്ടപ്പം ഉണ്ടാക്കണം ഉച്ചക്ക് ചോറ് അങ്ങനെ ഇങ്ങനെ. നമ്മക്ക് ഒത്തിരി ജോലി കൂടുതല വൈട്ട് എന്തേും പൊ പൊരിക്കാനുണ്ടെ പൊരിക്കണം ഇവിടെ ജോലിയേ ഉള്ളൂ
കറി വെക്കുമോ
വൈകിട്ട് വേറെ കറി വെക്കും രാവിലെ വെക്കുന്ന എടുത്ത് ഫ്രിഡ്ജ വെക്കും ഇപ്പ കടല കറി ആണെങ്കിൽ എടുത്ത് കുറച്ചല്ലെ എടുക്കുള്ളൂ ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് വൈകിട്ട് ചൂടാക്കും ഇല്ലെങ്കിൽ ഒരു മുട്ടയൊക്കെ ചെയ്യും ചിലപ്പം കറി വെക്കും ചില ദിവസങ്ങള്ൾ മുട്ടക്കറിയോ എന്തേലു ഒക്കെ വെക്കും ചപ്പാത്തി മേടിച്ചു കൊണ്ടുവരും കടയിൽ നിന്ന് അല്ല പൊറോട്ട മേടിച്ചോണ്ട് വന്നിട്ട് കറിവെക്കും ആഹ് അങ്ങനെയൊക്കെയാ ഇവിടെ ചോറ് മാത്രം പറ്റിയേല ചോറത് മൂന്നു ദിവസം മിനിഞ്ഞാന്ന് വെച്ച ചോറ് ഇന്നും കിടക്കുന്നു ചോറ് വേണ്ട പിള്ളേർക്കും വേണ്ട എനിക്കും വേണ്ട മടുപ്പ ഇവിടെ നമ്മുടെ ഇവിടെ എല്ലാ വീടുകളിലും അങ്ങനെയാ
ആഹ് ഇപ്പൊ പക്ഷെ അരിക്കും എല്ലാത്തിനും വില കൂടിയല്ലേ
അരിക്കൊക്കെ അറു അറുപത് രൂപ അരിയൊക്കെ വില
ആഹ്
ഉം പച്ചക്കറിക്കും എല്ലാത്തിനും എല്ലാത്തിനും വിലയാ മീനികും എല്ലാം വിലയാ അവിടെ മീനൊക്കെ നിർബന്ധമാണോ
ഇവിടെ മീനും നിർബന്ധമാണ് ചോറും നിർബന്ധമാണ്
ആഹ് മീൻ നിർബന്ധം അല്ലെ ആഹ് ആഹ് ആഹ് ആഹ് മീനും എന്തേലും തോരനോ എന്തേലും വെച്ചാ കറി ആവൂല്ലോ
ആഹ് അവിടെ അങ്ങനെ മതിയല്ലോ ഇവിടെ മീന് മീനുണ്ട് പിന്നെ തോരനും ഒന്നും വേണ്ട മീൻ ഉണ്ടെ പിന്നെ മീൻ മതി മീൻ വറക്കുക്കയും കുറച്ച് ഉം മീൻ മാത്രം മതി അണ്ണൻ ചോറണ്ടോളും പ്രശ്നമൊന്നുമില്ല
ആണോ അപ്പൊ വേറെ പച്ചക്കറി ഒന്നും വേണ്ട
വേണ്ട മീൻ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പച്ചക്കറിക്കൊന്നും ഇവിടെ വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കത്തില്ല
ആഹ് ഇവിടെ മീൻ ഉണ്ടെങ്കിൽ അതിന്റെ കൂടുത്ത തോരൻ ചോറ് വെക്കുവാണെങ്കിൽ തന്നെ തോരൻ പപ്പടം വറക്കണം വേറെന്തെലും മെഴുക്കുവരട്ടി അങ്ങനെയൊക്കെ വേണം മീൻ മാത്രം കൂട്ടി ചോറ് ഉണ്ണ് വേല
ആഹ് മീൻ വറുത്തതും മീൻ കറിയൊണ്ട് അത് കൂട്ടി കഴിക്കും ഇച്ചിരി തൈരൊക്കെ ഉണ്ടെങ്കി അങ്ങനെ അച്ചാറോ അങ്ങനെ അങ്ങനത്തെയൊക്കെ മതി അല്ലാതെ തോര തോരൻ ഒന്നും വേണം നിർബന്ധ ഒന്നുമില്ല എന്നാലും നമ്മൾ അതൊക്കെ കൂട്ടണ്ടതുകൊണ്ട് വെക്കും അങ്ങനേ ഉള്ളൂ ഇടയ്ക്ക വെല്ലൊം വെക്കത്തുള്ളൂ ആഹ് മീൻ വെച്ച് കഴിഞ്ഞാ പിന്നെ വേറെ
അപ്പൊ വൈകുന്നേരം വരെ കാണുവോ കറിയൊക്കെ ആഹ്
ഉം അതനുസരിച്ചുള്ള മീൻ വാങ്ങിക്കു
ആഹ് ആഹ് ആഹ്
ഉം അതുകൊണ്ട് പിന്നെ മീനുണ്ടെ പിന്നെ വേറെ പ്രശ്ന ഇല്ലാത്തതുകൊണ്ടേ ന ചോറിന്റെ കൂടെ ആണെങ്കിൽ അങ്ങനെ കഴിച്ചോടുന്നത് കൊണ്ട് വേറെ പ്രശ്നം ഒന്നുല ഇടക്ക് പോയി കറി വെക്കണ്ട
ആഹ് അത്കൊണ്ട് ചായക്ക് അധികം ഉണ്ടാക്കേണ്ടി വരികേല അല്ലേ
ആഹ് അതെ
ചോറ് ആയത്കൊണ്ട്
ആഹ് ചോറ് ഇതായതുകൊണ്ട് പിന്നെ ചായ അങ്ങനത്തെ ഇത് ഉണ്ടാക്കിയും സമയം കളയണ്ട അപ്പൊ നമ്മള് ചപ്പാത്തി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാലും ചോറ് തന്നെ വേണം അപ്പൊ പിന്നെ നമ്മള് രണ്ടും കൂടെ ചെയ്യേണ്ട ആവശ്യ ഇല്ലല്ലോ എന്തായാലും ചോറ് മതി
അ മതിയല്ലോ
ആഹ് അപ്പൊ പിന്നെ നമ്മള് എല്ലാരും അങ്ങന ല്ലേ ചിന്തിക്കതുള്ളൂ ചുമ്മാ എന്തിനാ രണ്ട് കൂടെ വെച്ച് സമയം കളയുന്നെ
ആഹ് അതെതെതെ എപ്പൊ കെടക്കും ഇനി ചോറൊക്കെ ഉണ്ടിട്ട്
ചോറൊക്കെ ഉണ്ടിട്ട് ഒരു പത്തര ഒക്കെ ആകുമ്പോ പത്തര പതിനൊന്നൊക്കെ ആവുമ്പഴത്തേക്ക് കിടക്കും
അപ്പൊ നേരത്തെ കഴിക്കണം എല്ലാം ഉണ്ടെങ്കി പിന്നെ താമസിക്കുന്ന എന്തിനാ
ആഹ് നേരത്തെ വെശക്കത്തില്ലേ ആഹ് വെശക്കുമ്പോം കഴിക്കാനായിട്ട് ഇരിക്കുന്നതാ പത്ത് മണിയൊക്കെ കഴിച്ച് ആഹ് പക്ഷേ എനിക്ക് തോന്നുന്നു ആഹ് താമസിച്ച് കഴിച്ചു കഴിയുമ്പഴാണ് ഈ വണ്ണം വെക്കുന്നേെന്ന് തോന്നുന്നു
അതെ അതെ അതെ അതെ നമ്മള് നേരത്തെ ഒരു എട്ട് മണിക്ക് മുമ്പ് കഴിക്കണോ എന്നാ
ആഹ് പക്ഷേ ഇവിടെ എപ്പോഴും വിചാരി ക്കു ഒക്കെ ചെയ്യും പക്ഷ അന്നാരും നമുക്ക് വിശക്കാതെങ്ങനെയാണ് കഴിക്കുന്നുന്നത്
ആഹ് ഞാനും അങ്ങനെ പത്ത് മണിക്കൊക്കേയാണ് കഴിച്ചുകോണ്ടിരുന്നത് ഇപ്പൊ പിന്നെ വെയിറ്റ് കൂ കൂടുവൊന്ന് ഓർത് എനിക്കും അത്യാവശ്യം നല്ല പൊക്കുണ്ട് പക്ഷേ എന്നാലും വെയിറ്റ് കൂടുോന്നുള്ള പേടി കൊണ്ടേ ഇപ്പൊ നേരത്തെ ആക്കിപ്പം
ആഹ് ഇപ്പം വെയിറ്റ് ഭയങ്കര ഇപ്പ എല്ലാരും മെലിഞ്ഞിരിക്കുന്നവരല്ലേ ആഹ്
എല്ലാരും മെലിയാൻ ആഗ്രഹിക്കുന്നവരാ ഞാനൊക്കെ മെലിഞ്ഞിരുന്ന ആളാ അമ്പത് കിലോ കടന്ന് ഇപ്പോ എന്പ ത്തഞ്ച് കിലോ ആയി
ആഹ് ഇവിടെ കൊറോണ വന്ന് കഴിഞ്ഞാണ് ഇത്രയും വണ്ണം വെച്ചത് എനിക്കും വണ്ണം വെച്ചു കൊറോണയ്ക്ക് മുമ്പ് വണ്ണം ഇല്ലാതവരെ എല്ലാം കേറി വണ്ണം വെച്ച്
അതാണ് ഈ ഫുഡിന്റെയും നമ്മുടെ ഇതൊക്കെ കൊണ്ടൊക്കെയാണ് എക്സസൈസ് ഒന്നും ഇല്ലല്ലോ നമുക്ക് വീട്ടിൽ ജോലി ഉണ്ടെങ്കിലും നമ്മൾ എക്സൈസ് ഒന്നും ചെയ്യുന്നില്ലലോ
ആഹ് അതെ
ഈ രാത്രി ഒക്കെ നേരത്തെ ആഹാരം കഴിച്ചാ കുറച്ച് പഞ്ചസാരയുടെ അളവ് കുറച്ചാമതി എന്നൊക്കെ പറയും പഞ്ചസാര ഒഴിവാക്കാനാ പറയുന്നത് പഞ്ചസാര ഒഴിവാ ക്കുവാണേ കുറച്ചൊക്കെ തടി കൊറയും ഞാനിപ്പോ അങ്ങനെ പൻസാരയും കൊറച്ച് എല്ലാം കൊറച്ച് വന്നോണ്ടിരിക്കുന്നു
ആണോ ഉം പഞ്ചസാര കൊറ ക്കണന്ന് വിചാരിച്ചാ ചായക്കകത്ത് പഞ്ചസാര ഇടാതെ എങ്ങനാ കുടിക്കുന്നത്
ആഹ് എനിക്കും അങ്ങനെയരുന്നു ഞാനും നല്ല പഞ്സാര ഇട്ടു കുടിക്കുന്ന ആളായിരുന്നു അപ്പൊ പിന്നെ മടിയാ എങ്കിലും കുടിക്കും മധുരല്ലാതെ ഒരു ചകലം ചേർക്കത്തേ ഉള്ളൂ
ആണോ ആഹ് അപ്പോ പൻസാര കൊറച്ചാൽ തന്നെ വണ്ണം നല്ല പോലെ കിലോ കുറയെന്ന് തോന്നുന്നു
ആഹ് കുറയും കുറയും നമ്മള് ഈ പൻസാര ഏറ്റവും ചള്ള് മധുരം കഴിക്കുമ്പഴ നമുക്ക് വെയിറ്റ് കൂടുന്നതും കയ്ക്കും കാലിന് ഒക്കെ വേദനയക്കെ വരുന്നേ എന്നാ പറയുന്നേ
ആണോ ആഹ് പിന്നെ എന്നഞാൻ കോർ